ഹലോ ആഹ് സുഖാണ് കുഴപ്പൊന്നുല്ല്യ എന്താ എണീറ്റില്ലേ?
ആഹ്
ആഹ്
അടല്ലാർക്കും സുഖല്ലേ ഉം ചായടിച്ചില്ല്യ ആഹ് കുടിചില്ല്യ കുടിക്കണം
ആഹ് ആഹ് കട്ടൻചായ കുടിക്കുലേ എണീറ്റാല്
അല്ലേ ഇന്നിപ്പോ നിക്ക് വേണ്ടാഞ്ഞിട്ട് പത്തണിക്ക് കഞ്ഞി കുടിച്ചോയിച്ചിരിക്കാ
കഞ്ഞിയാ രാവിലെത്തന്നെ കഞ്ഞി കുടിക്കോ
അല്ല കഞ്ഞി ആവുമ്പോള്ചോറാവുമ്പോ കാരണം ഇപ്പൊ തിന്നാനുള്ള മൂഡ് കിട്ട്ണില്ല പിന്നെ കഞ്ഞി കുടിക്കാന്നുവെച്ച്
ആഹ് അപ്പൊങ്ങളെ വീട്ടില് കടിയൊന്നും ഉണ്ടാക്കീട്ടില്ല
ആ ഇണ്ട് പത്തിരിയൊക്കെ ഇണ്ട്
ഇണ്ടല്ലേ എന്താ പനിയുണ്ടാ അനിക്ക് അതാന്തമൂഡ് പോയാ
ആഹ് അഹ് എന്താ അറീല ഇന്നലൊക്കെ പ തിരിയായിന് അതട്ട് കണ്ടിട്ടാണോ അറിയില്ല
ആഹ് അത് ഇങ്ങക്ക് ഒത്തിരി വേഗ സുഖ ഹെല്പാ
ആഹ് ഉമ്മ എപ്പഴും പറേം നിക്ക്താ സുഖംന്ന് പറയും
ഉം കാരണം ഓര് കുറച്ച് എക്സ്പീരിയൻസും ആയതല്ലേ അപ്പൊ ഓ കിട്ടിയ സുഖയ്ന് ഞാന ണ്ട ഞാൻ ണ്ടാക്കാൻ കുത്തിർന്നിട്ടില്ല ഉണ്ടാക്കയാണെങ്കിൽ വൈകുന്നേരാകുന്നുള്ളു
ആ അതൊന്ന് തിന്നാണെങ്കി ഞാൻ ഇണ്ടാക്കണ്ട രാത്രി ഇണ്ടാക്കിഴിക്കുവാ ഈ ആവിയൊന്നും നമുക്ക് നടക്കൂലേ ഈ ചെറിയ കുട്ടികളാ പിന്നെ അവര് സമ്മയിക്കൊന്നൊന്നും അറിയില്ല അപ്പൊ പത്തിരി ലീവ്ള്ളോസം ഞാൻ രാത്രി ഉണ്ടാക്കിട്ട് അവിടെ എടുത്തക്കും കറി എല്ലതും ഉണ്ടാക്കും എന്ന രാവിലെ അങ്ങ് ചൂടാക്കിയിട്ട് പിന്നെ ഭർത്താവ് പൊമ്പളൊക്കെയേ
ആ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലങ്ങനെയാ രാത്രി ഇമ്മ കൊഴച്ച്ക്കും
ആഹ്
രാവിലെ അപ്പ പിന്നെ രാവിലെ നേരെ വേണ വൈകി എണിക്കും
ആഹ്
ഉം
ആഹ് ആഹ് അതന്നെ
നേരെ വൈകിയെ അടുക്കളെക്കു കേയറോള്ളൂ കാരണം ആർക്കും പോകാനില്ലെങ്കിലേട്ടോ
ആ അതനെ
നേരെ വൈകിയെ അടുക്കളേല് കെയറുള്ളൂ
ആ ആ
തലേന്നൊക്കെ റെഡിയാക്കി വെചേതി
ആ അന്റെ അമ്മ ചെറുപ്പക്കാരത്തിയ
ആഹ് വല്യ പ്രായൊന്നില്ല ഉമ്മ നല്ല കുക് കുക്കൊക്കെ ചെയ്യും ഉമ്മാക്ക് നല്ല ഇഷ്ട കുക്കൊക്കെ ചെയ്യന്ന്
തന്നെ അത് കണ്ട് പഠിച്ചൂടെ അനക്ക്
ഏഹ്
അത് കണ്ട് പഠിച്ചാൽ മതിയല്ലേ
ആഹ്
ഹ്‌ ഏഹ്
കൊറെയൊക്കെയങ്ങനെ പിച്ച വിചാരിക്കും പക്ഷെ ഏഹ് ഒക്കൂല
ആആ അതാണ് അത് അത് പിന്നെ എപ്പളു ശെരിയായിക്കോളും ആദ്യപ്പ ആരിക്കുവൊന്നും അറിയില്ലല്ലോ
ആ
അതന്നെ പിന്നെ എനിക്കൊക്കെ ഞാന് വേറെ വന്നെന് ശേഷണു പഠിക്കണേ അപ്പതേനും ആകുമ്പോ നമ്മളൊന്നും ചെയ്യൂല കൂടത്തേക്കും കൂടുവല്ലേ എന്തെലുമൊക്കെ ഹെൽപ് ചെയ്ത് കൊടുക്കല്ലേ പിന്നെ നമ്മള് കുടുങ്ങും ഒറ്റയ്ക്ക് ആ കുമ്പളേ അതാണ് അത്പിന്നെ അമ്മളലനെ ഇണ്ടാക്കണ്ടെ. മ് ബുക്കൊക്കെവായ്ക്കൊ.
ആഹ്.
ആഹ് കഥാ അങ്ങൻത്തെ.
ആഹ് ഇപ്പൊ പിന്നെ.
മ്
ഫോൺലൊക്കെണ്ടല്ലോ.
ആഹ് അങ്ങനെ
ആഹ്.
ആഹ് ഇങ്ങളാടൊക്കെ സെൻസസ് എടുക്കാൻവന്ന ആൾക്കാര്. അതറീലേ ഇല്യലേ.
ഉം ആടന്നോ.
ഇവിടെ ഇന്നലെ വന്ന്. നമ്പറൊക്കെ എഴുതിട്ട് പോയിട്ടുണ്ട്. ഇനി എൻ വെരാ പറഞ്ഞിട്ടുണ്ട്.
ആഹ്.
ഇതെന്തിനാണാവോ ലെ. ഇങ്ങനെ ഓരോ കൊല്ലണ്ടാവണെ ആഹ് അതന്നെ.
എല്ലോടത്തും ഇങ്ങനെ ചെയ്യാൻ ആൾക്കാര് എർങ്ങീക്ക്ണ്ർഞ്.
ആഹ് അതന്നെ ചെലലേ ഫോണില് ചെയ്യാന്നൊക്കെ പറയ്ന്ന്ണ്ട്‌. അയിന് അമ്മളെചെയ്താ തെറ്റിപ്പോയിട്ടുണ്ടേ ശരിയാവൂല.
ഹ്ഹേ.
ആന്നെ ഇഞ്ഞ എവിടെലൊക്കൊക്കെ ഇങ്ങനെ കൂടോ. ഞാന് ചെലപ്പം പായിക്കും.
ആഹ് ബുക്ക്ണ്ടൊ?
ഇല്യ ഇല്യ കുട്ട്യേളിങ്ങനെ മദ്രസയിൽന്ന് കൊണ്ടരണെ കുരുന്നുകളൊക്കെല്യേ.
ആഹ് ആഹ് അങ്ങനെ.
പണ്ടത്തെ പോലത്തെ കഥയല്ലപ്പൊ ഇപ്പൊക്കെ ചരിത്രങ്ങളാണ് അയ്ന്റെക്കെ. ആ ആദ്യം പറഞ്ഞാല് ഒരു കഥക്കണ്ടായിര്ന്ന് ഷാക്കിറിന്റെ കഥോക്കെ നല്ല ണ്ടായിര്ന്ന് ആ അയിങ്ങനെ അയിന്റെ പിറ്റേ നോവൽത് ട്ടാനൊക്കെ ഇങ്ങനെ കാത്തിക്കും നമ്മള് ഒന്ന് വായിച്ച കയിഞ്ഞാ പിന്നെ അത് എന്തായി എന്തായി ആഹ്. ഇപ്പ ഈ ചരിത്രങ്ങളും ആഹ്. ഇപ്പൊ ഞാന് അതാണ്ചിട്ട ഒരൊട് വാങ്ങാൻ പറഞ്ഞേ പക്ഷെ അതൊന്നുല്ല ഇത് ഓ കുറ്റ്യാണ്ടാ ഞമ്മൾക്കത് ഒരു ഇത് തോന്നണില്ല.
തീർക്കാൻ നോക്കി ഫുള്ള് വായിച്ച് തീർ
വായിച്ച് തീർക്കണം നമ്മക്ക് വെറുതെപ്പങ്ങനെ കുത്തിരിക്കാൻ നേരല്ലല്ലോ ആഹ് ഫോണും കൂടി നോക്കാൻ നേരല്യപ്പൊ എന്നാ നല്ല ബു ബുക്കൊക്കെ കിട്ടാണീ വായിക്കും.
ഏഹ്.
നല്ലങ്ങനെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്‌. കിട്ടാണെകി ഞാൻ വായി
ആഹ് അങ്ങനെ ഞാന് ഇനിക്ക് ബു ഇക്ക് വായിക്കാ ഇഷ്ടാ പക്ഷെ ഇന്ക്കി വാങ്ങണോർക്കുമ്പക്ക് സങ്കടം വെരും.
ആന്താ?
കാരണല്യേ ഞാൻ. നമ്മള് പൈസ കൊടുത്ത് ഒരു ബുക്കിലന്നെ മുന്നൂറ് നന്നൂറിന്റെ ഒര് റേഞ്ചാവര. അത്പിന്നെ ഞമ്മൾ ഒരൊട്ടം വായിച്ചാ കഴിഞ്ഞ്.
അത് കഴിഞ്ഞി അപ്പൊ പിന്നെ നമ്മക്
ക്ക്‌ല്ലേ അപ്പൊ ഇൻക്ക് സങ്കടംവരും അപ്പോ പിന്നെ വാങ്ങൂല ആരെ വാങ്ങിന്റ അങ്ങനൊക്കെ കൊണ്ടുന്നു വാഴ്ക്കുന്നല്ലാതെ
ആഹ് അതെന്നെ ഞമ്മക്ക് പിന്നെ വാങ്ങണെങ്കി വാങ്ങാതെ ഇപ്പൊരാൾ തരുല്ല ആദ്യാമോക്കേന്നു ഇങ്ങനെ
പൈസ നോക്കുമ്പോറ്റെ വാങ്ങാനു തോന്നൂല്ല ന്നാറ്റെ വാണേന്നുള്ള കോൽത്തിലാ.
ആഹ് അതന്നെ
ഉം പിന്നെ കൊറെ ഫോൺലൊക്കെ നോക്കി ഹ്മ് തിർപ്പ്തി അടങ്ങും ആഹ് പ്രതിലിബീൽ വായി. ക്കലുംണ്ട് ചെറുതായിട്ട് കുത്തർക്കുമ്പോ എഴുതിയൊക്കെടും. ആഹ്
ഞാൻ ചെൽപ്പം വായിക്കു വായിച്ച് കഴിഞ്ഞവാണ് ആണ്ട് ഒർങ്ങ്ണേ. ഇഷ്ട്ടം കൊണ്ട് വായി മെയിനൊർക്കം വരും. എന്തേലും ബുക്കൊ ഫോണോട്ത്താ അപ്പം ഒർക്കം വെരും. അതാണ് ഏ
അല്ലെ ചെലോൽക്ക്‌ള്ള പ്രശ്നാണ് പറിയ.
ആഹ് അതന്നെ അങ്ങനൊക്കെ ഒള്ള പ്രശ്നം
ഉം പിന്നെ.
ക്ക്യങ്ങനെ ബുക്ക് ഇട്ക്കുമ്പോ വാഴ്ക്കാൻ. ഇയ്ക് എപ്പളറിയൊ ഇൻക്ക് തോന്ന്അ ഇൻക്ക്യ് പരീക്ഷന്റെ ടൈമില്ക്ക് ബുക്ക് ക്കേട്ക്കാൻ പറ്റൂല അഹ്. ഹ്മ് താലേന്നൊക്കേക്കാരം ഏഹ്.
തനിക് വഹ് സ്കൂളിൽ പഠിക്കാനൊക്കെ താല്പര്യണ്ടാ?
ഈ സ്കൂള്ൽ പഠിക്കാൻ താല്പര്യം ഉണ്ടോയ്ച്ചാല് ഞാ എങ്ങനെ പ പോയത്ച്ചാൽ ഇന്റെ ഹ് ഇപ്പച്ചിയർഞ്ഞു ഒരു കൊല്ലം എന്തെയ്ലും. ഒരു കൊല്ലത്തെ എന്തുമാണേ പാടിക്കന്ന് പറഞ്ഞ്
ഇപ്പ ആഹ്.
ആ അപ്പൊ ഒരു കൊല്ലത്തെ പി പി ടി സിട്ത്ത് അഹ് കഴിഞ്ഞ്.
ആഹ്
അഹ് കൈഞ്ഞ ബേക്ക്‌ല് കല്യാണുണ്ടായി.
കൈഞ്ഞ്.
കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവ്ടെ ചെന്നപ്പോ ഓൽക്ക് പെരേ കുത്തർക്കാൻ പറ്റൂല.
ആഹ് ചെലോര്ക്ക് പഠിക്കണം ചെലോര് പഠിപ്പിക്കൂല.
ആ പേരെ കുത്തർക്കര്ത് എന്തെ ജോലി മാങ്ങണം എന്തെ ജോലി മാങ്ങണം. ഹ് അല്ല ഞാ അത്ര എക്സ്പെക്റ്റെയ്ത് ട്ട് ല്ല്യേനി.
ആ ആ ആ ആ ഇഞ്ഞട്ട് ഇഞ്ത്പ്പൊ.
ഇപ്പ ഫാർമസി ഇട്ത്തീനി അപ്പൊ ഇപ്പറിയാ. ക്ക്‌ കടേ വന്ന് കുത്തർന്നോ ഔടെ കു
ആഹ് അതറ്റും അയ്ന്റെ തൊക്കെ മര്ന്നിന്റെ ബില്ലു തൊക്കെ എക്കൗണ്ടന്റൊക്കെ അയിട്ട്.
ആഹ് ഇന്നേ ഇന്മനേം ഇപ്പ വിളിക്കും പോയി നിങ്ങള് വരിയാടെരിക്കിയാ
ആഹ്
ആഹ് പോയിപോവാ
ഹ് ഇന്നിമ്മനിക്കെ വിളിക്ക്‌യും അവ്ടെടെ വന്നി ര്ന്നോളി ഒയ്വ്ട്ടുമ്പോ ഇൻക്കും സഹായായി ഇങ്ങക്കു ആയി അറിം.
പോവൂല.
ഇൻക്ക് അയ്നോട് വല്യ താല്പര്യല്ല കാരണം ഒന്നാമത് മര്ന്ന്ട്. പ്പ മാറി പ്പോയൊക്കെ തീർന്നു.
ആ വരും ആൾക്കാര്.
പിന്നെ ചെലോലെ എയുത്ത് ഡോക്ടേഴ്സിന്റെ എഴുത്തൊന്നും മെ നസ്സിലാവില്ലല്ലോ.
ഇല്ലല്ലല്ല, അതെ മരുന്നല്ലേ മാറിക്കൊടുത്തി ട്ടുണ്ടെങ്കി എന്താവും അവസ്
ആഹ് എല്ലഒരു കടുണ്ടാവുമ്പോഴെന്നെ ആള്ക്കാര് നമ്മളെ നിർത്ത, പക്ഷെ ന്നാലും ചെല മര് നിന്റെ പേരെക്കറയുമ്പോ അമ്മള് കേ
ആഹ് അതന്നെ.
ആകൊരു പാരസെറ്റാമോൾ ഒക്കെ ആയിന്നേൽ
അതൊക്കെ ആണെങ്കി നമുക്ക് പ്രശ്നം ഇല്ല.
ആഹ്, അതൊക്കെ ശരിക്ക് മ്മളങ്ങനത്തെ കൊറേ അറിയാത്ത ബെരുന്നൊക്കെ ണ്ടല്ലോ. അപ്പൊ യ്ക്കു പേടിയാവാ അയ്ന്റെ കോയ്‌സ് പഠിച്ചിവെക്കണെ ഓ ക്കെ കൊയപ്പല്ല്യ.
കൊപ്പല്ല.
ഉം അപ്പൊ പിന്നെ പി പി ടി സി ഏതാലും ട്ത്തല്ലേ അപ്പൊ അയ്ക്ക് ന്നി കുറച്ചുംകുടി ക്കായ്റ്റ് കേറന്ന വിചാരിച്ചത്.
ആഹ്
കുട്ട്യേളെ മേനെജ് ചെയ്യാള്ളല്ലേ അപ്പൊ ഇപ്പങ്ങട്ട് പോയിക്കണ്ട് ചടക്കേണ്ട കൊറച്ചും കൂടി ആയി കൊട്ത്തയചണ്ട് പിന്നെ അപ്പൊ ആ അപ്പൊ പിന്നെ ഡിഗ്രി എന്തായാലും അയ്ക്ക് വാണന്ന് പറഞ്ഞ്. കൊറച്ചും കൂടി അവിടെ നിക്കുമ്പോത്തിന്. നിർബന്ധാവും അപ്പൊ പിന്നെ ഡിഗ്രി ഇത്തതാണ് പിന്നെ അങ്ങനാണ്ട്.
ആഹ്
ഞാനൂന്റെ ഒരു ഫ്രണ്ടു ണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. ട്ത്തത്. ഉം ഞങ്ങളൊന്നാം ക്ലാസ് മുതല് ള്ളതാ.
ആഹ് പ്പളും അങ്ങനതന്നെ കല്യാണം കഴി
ഓഹ് ആയിപ്പളും അങ്ങനെതന്നെ ഞങ്ങള് അഞ്ചു, ആറ്, ഏയ്, എട്ട്, ഒമ്പത്, പത് അവ്ട്ന്നങ്ങള് മിസ്സായി.
അ അ ആ അപ്പൊ വല്ലാത്തൊരി ത്ണ്ടാവും ഫീലിങ്.
ആഹ് ഈ അന്ന് ഫോണൊന്നും വല്യതൊന്നുല്ലല്ലോ. ഇന്നിട്ട് ഇവളെ വീടറിയും പക്ഷെ അങ്ങിട്ട് പോവാള്ള കപ്പാസിറ്റി ഒന്നും അന്നില്ല. ചെറിയ കുട്ട്യാളല്ലേ ഏഹ് വീടറിയില്ല ച്ച വീട് ഇന്ന സ്ഥലത്താന്ന് കറക്റ്റ് അറി ക്ഷേ അയില് ഏത് പെരേന്ന് അറിയില്ല.
ആഹ് അതന്നെ.
ന്നിട്ട് എന്നും പോണ വൈക്ക അവിടന്നി ങ്ങനെ നോക്കും ഇവല് പിന്നെ പൊ ഞാനും ബസ്റ്റോപ്പ്‌ നിക്കുമ്പോ
ആഹ്.
ഓള് സ്കൂൾബസ്സില് വേറെ വേറെ സ്കൂൾലാ. അപ്പൊ അങ്ങനെ പോണൊക്കെ കാണ് ണ്ട്, അപ്പോളും ചിറിച്ച് റ്റാറ്റൊക്കെ തരലൊക്കെണ്ട് പക്ഷെ ഇപ്പ കോണ്ടടാക്ട് യ്യാൻ നമ്പറൊന്നുല്ല. പിന്നെ പ്ലസ് വണ്ണിലാണ് ഞങ്ങള് കണ്ടമുട്ട് ണ്.
ആ അപ്പ നല്ല ശന്തോഷയിക്കണു.
പീനെ പറയാണ്ടോ കാരണം അത്രക്കും നല്ല സന്തോഷം ആയിക്ക്ണ് കാരണം ഓളെ പോലെ ഒരാള കി കിട്ടറയുമ്പോ ഒരു ഭാഗ്യയ്നി
ആഹ്, ഇപ്പൊ ന്നിട്ട് പ്പോളെ കല്യാണം കയിഞ്ഞ?
ആഹ്, ഓളെ നിക്കാഹ്‌ കയിഞ്ഞിക്ക്ണ്.
ആഹ്, അ, അ
ഉം, കല്യാണം ഞ്ഞോളെ പ്പ ഗൾഫിലാണ് ഓല് രണ്ട് മാ ളാണ് ഒരു പെണ്ണും ഒരാണുവാണ് അപ്പൊ ഇപ്പ വന്നിട്ട് കല്യാണക്കാ ന്നുള്ളതിലാണ്.
ആഹ്, ആ, ആ അതന്നെ.
ഉം പ്പേതായാലും അങ്ങനെ ഒപ്പാ യിറ്റങ്ങനെ പോകും.
പോണ്ടല്ലേ, അന്റെഇക്കാക്കെന്താ ഡീ ജോലി. ആന്നാ ശെരിയടി.
ആ ന്നായിക്കോട്ടെ
ആഹ് ആഹ് അഹ്